കേൾക്ക്ന്നില്ലേ
സൗണ്ട് കൊറവ് സൗണ്ട് കൊറവാന്നല്ലോ
ഏഹ് നമ്മള് ഈ മയെപ്പറ്റി പറയാണെങ്കില് എന്താ മ ഈ പ്രാശ്ത്തെ മയെപ്പറ്റി അഭി പ്രയം മായ തൊടങ്ങിയോ
ഇന്ന് നല്ല മഴയാണ് ചെലപ്പോ നാളെ റെഡ് അലേർട്ടെരിക്കും നാള സ്കൂള് ഒണ്ടാവാം സാധ്യതയില്ല
ജില്ലാ കലക്ടർ സമയത്ത് ഇപ്പം യെല്ലോ അലർട്ട് തന്നെന്ന അഞ്ച് ദോസം കാണ്ന്നെ അപ്പോ മഞ്ഞലർട്ടില് അഞ്ച്സം പോവാ സമയത്ത് അഞ്ചോസം ഓൾറെഡി പ്ര ആദ്യെ പ്രഖ്യാപിച്ചല്ലേ അഞ്ച് ദോസ ത്തെക്കെ ഇനിപ്പത് മാറാം ചൊപ്പിലേക്ക് മാറാം സാധ്യത ഒണ്ട് ഓൾറെഡി നെലവിലെ അഹ് എല്ലാ ദെവസ്ത്തെയും അഞ്ച് അഞ്ച് ദെവസ്തതും മഞ്ഞൻല്ലേ പ്രഖ്യാപിച്ചിട്ട്ള്ളത്
ഓഹ് ഇനിഒള്ള അഞ്ചോസ്ത്തേക്ക് മഞ്ഞ യെല്ലോ അലർട്ടാ അപ്പൊ അങ്ങനെയാന്നെങ്കില്
ആഹ്
ലീവ് കിട്ടാം സാധ്യത കൊറവാണ്
അതെ അതെ റെഡ അലർട്ട് ആക്കുവോന്ന് അറിയില്ല ഇനി അങ്ങന ആക്കാണെങ്കില് പിന്നെ സ്കൂളല്ലാം അങ്ങനെ ബാധിക് സ്കൂള അഞ്ചോസ് അ ഇപ്പൊ അയ്‌ന്റ ആവശ്യുണ്ടാ വെള്ളം കയറ്ന്ന സ്ഥലാന്നല്ലെ അയ്നെക്കെ ബുദ്ദിമുട്ട്ണ്ടാവുന്ന സ്ഥലാന്നോ നമ്മള നാടെല്ലാം
വെള്ളം നിലവില് കേറീനൊന്നുല്ല പക്ഷെ അന്നല്ല ഒരു ചെറിയ മഴ പെയ്യുമ്പോത്തേക്കന്നെ അങ്ങനെ അലർട്ട്ള്ളതൊണ്ട് സ്കൂൾ ലീവ് കൊടുത്തിനല്ല അത് വെച്ചിട്ട് എഹ് ലീവ് കിട്ടാൻ സാധ്യുണ്ട് എല്ലാണ്ട് അങ്ങനെ വെള്ളക്കെട്ടൊന്നും എവിഡിം ആയിറ്റാല്ല വെള്ളക്കെട്ട് മേലെ രണ്ട് മൂന്ന് സം തുടർച്ചയായിട്ട് മഴ പെയ്യണ്ടേ എന്നല്ലല്ലേ
ഇപ്പത്തെ അവസ്ഥെന്നാ തുടർന്ന് തുടർന്ന് പെയ്യുന്നുണ്ട അതിനെകൊണ്ട് ഇപ്പോ നലവില് പുറത്ത് പോകുന്നക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട പിന്നെ നമ്മള് സ്കൂൾ മദ്രസൽള്ള കുട്ടികൾക്കെല്ലാം എങ്ങനെയാണ് അങ്ങനെ ബാധിക്കുന്നത് നിലവില് പനി പോലത്തെ അസുഖങ്ങളെല്ലാം ഉണ്ടാ അങ്ങനെ നടക്കുക
ആഹ് സംഭവംന്ന് വെച്ചാല് മഴ നലോണ്ണം പെയ്യാതോണ്ട് കുട്ട്യാക്ക് നല്ല സുഖ കൊടിം ഇട്ക്കണ്ട പിന്നെ അങ്ങനാ പോവുന്ന് അപ്പൊ ഇന്നെല്ലാരും പണിപാളി ഇന്ന് സ്കൂള് വിട്ട് വരുമ്പോത്ത്ക്ക് എല്ലാർക്കും മഴ എല്ലാറും മഴ ന്നഞ്ഞ് വെള്ളത്തിലായി എല്ലാറും അങ്ങനെയക്കും വന്ന് പകർച്ചപ്പനിയന്ന് ഞ്ഞാ ഇപ്പൊ പരക്കെ എല്ലത്തും പനിയും ഛർദിയും വയറളക്കും വയറുവേദനയായിട്ട് ആസ്പത്രിയില് നിറഞ്ഞിട്ട ഉള്ള മറ്ച്ചു ഇപ്പംന്ന് വെള്ളത്തിന്റെ പ്രശ്നം തന്നെന്ന് തോന്നുന്നു വെള്ളം ശുദ്ധിയവാതോണ്ട് അത് കുടിച്ചിട്ടാ തോന്നുന്നു എല്ലാ കുട്ടിക്കും വയറുവേദനിം വയറളകുവ
ഇത് അവനവന്റെ പോരക്ക് ഉള്ള പ്രശ്നമായിരിക്ക ആക്കും വരണമെങ്കിലും സാധ്യത
സാധാരണ എല്ലാട്ത്തും വെള്ളം ഇങ്ങനെ നല്ല മഴ പെയ്യാത്തോണ്ട് വെള്ളം ക്ലിയർ ആവുന്നില്ല മണ്ണിങ്ങനെ ഒലിച്ചിട്ട് ആവോണ്ടായിരിക്കു പ്പനി പിന്നെ വെച്ചാ സ്കൂളില് ഇങ്ങനെ പകരും ചെയ്യല്ല അങ്ങനെ ആയിരിക്കുന്ന് വിചാരിക്ക്ന്ന് എല്ലായിടത്തുണ്ടോ ആസുപത്രിയിൽ പോ ക്കുമ്പോ മൊത്തം ഇതന്നെ എല്ലാർക്കും വയറ് വേദനിം ഛർതിം വയറ്റു നോക്കും
ആഹ് അപ്പോ സ്കൂളില് പാഠഭാഗങ്ങളെല്ലാം പിന്നെ കുട്ടികൾക്ക് പഠിക്കാ ൻ പറ്റാതെ ബക്ക് ബേക്കാറ്റ ആയിട്ടുണ്ടാവു എല്ലാ ഭാഗങ്ങളും അതുപോലെ അത് ക പിന്നെ അത് തിരിച്ചു പിടിക്കണക്കെ അല്ലെങ്കില് അവധിയവുല്ലോ അസുഖം പിടിച്ചാല് അപ്പൊ അത് തിരിച്ചു പിടിക്കണ്ടേ അയിന് വേറെ സമയനി പ്രത്യക ക്ലാസ്സ് ശ നേച്ചകൾ നടത്തുവ എന്തായിരിക്കും അയിനെപ്പറ്റി
ശനിയാഴ്ചന്ന് വെച്ചാല് ഇപ്പൊ മഴന്റെ അവധിക്കുള്ള ക്ലാസ്സും പിന്നെ വേറെ ഏതെങ്കും സമയത്ത് ലീവ് ഉള്ളതെല്ലാം ശനിയാഴ്ച എട്ക്കണം പിന്നെ ഇങ്ങക്ക് കൂടി ഇട്ക്കാൻ കയിലലോ പിന്നെന്ന് വെച്ചാല് കുട്ട്യാള് എങ്ങനെങ്ങ് പോവാൻ നോക്കുമ്പോ ടീച്ചേഴസ് പറയുന്നത് വരണ്ടന്നാണ് കാരണം ച്ചില കുട്ട്യാക്കു കൂടി പകർന്ന്ട്ട് എല്ലാ കുട്ട്യാക്കും ഇങ്ങനെ ആവുനോണ്ട് പിന്ന ഇപ്പൊ എന്ന റയാ ഒരു കുട്ടിക്ക് ക്ലാസ് കട്ടായാല് അടുത്ത കുട്ടിക്ക് വേറെ കുട്ടിക്ക് കിട്ടും പിന്നെ വേറെ കുട്ടി അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് എല്ലാം കൂടി സംശയം ഉണ്ടെങ്കി പറഞ്ഞോട്ക്കാ എന്നല്ലാണ്ട് ആഹ് ക്ലാസ്സ്‌ വേറെ കൊടുക്കാൻ കഴിയുല്ലല്ലേ പിന്നേ പിനിം അതന്നെ പറഞ്ഞോട്കൊ ഒന്നും അറിയില്ല ചിലപ്പോ സംശയം ചോദിച്ചാെല്ലാം പറഞ് കൊടുക്കരിക്കു എന്താന്നും അറില്ല
അല്ലെ ശനിയ സംഘടിപ്പിക്കലുണ്ട അല്ലെ അതിനെപ്പറ്റിയല്ല അങ്ങനെ ചെയ്യുന്നുണ്ടോ നെലവില്
ശനിയാഴ്ച ഗവൺമെന്റ് അവിടുന്ന് സർക്കാർ കൊടുത്ത ഇരത്തെ എടുക്കൂ അല്ലാണ്ട് പിന്നെ മഴക്ക് അവധി കിട്ടിയാൽ അതൊന്ന് ഇതാക്കാൻ വേണ്ടിട്ട് പിന്നെ ശനിയാഴ്ച വന്ന് ഈ പാടെല്ലാം തീർക്കണ്ടേ അുകൊണ്ട് ശനിയാഴ്ച അത്ഓരോർക്ക് എടുക്കലുണ്ട് പിന്നെ രണ്ടാം ശനി പിന്നെ തീരെടുക്കാൻ പറ്റൂല അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കാനണങ്ങൾണ്ടാവും
ഉം ഉം
പിന്നെ ശനിയാഴ്ച എടുത്താലന്ന കുട്ടികളൊന്നും ഉണ്ടാവില്ല ക്ലാസ്സില്
ഓഹ് നന്ന ചെറിയ കുട്ടേക്കുള്ള അങ്ങനവാടി
അങ്ങനവാടി നമ്മുടെ നാട്ടില് സജീവംണ്ടന്ന് വെച്ചാൽ അങ്ങനവാടി നമ്മൾ ചെറുപ്പത്തിലെ കുറെ വർഷം അങ്ങവാടി ഉണ്ട് പക്ഷെ അതില് വല്യ കാര്യമായിട്ടുള്ള ഒന്നുംല്ലാന്ന് തോന്നുന്നു ആട സാധാരണ കുട്ടികള് എന്ന് വെച്ചാല് പോകുന്നത് എന്തിനാ കളിക്കാൻ വേണ്ടീട്ടല്ലേ പിന്നെ ചെറിയ ചെറിയ ചെറിയ എന്തെങ്കിലും കിട്ടണം അത്രേല്ലേ ഉള്ളൂ ഇപ്പൊ കളിക്കാനുള്ള ഉപകരണങ്ങൾ ഒന്നും അടിയില്ല ചെറിയ കട്ട പണ്ടത്തെ ഈ ഉപയോഗശൂന്യായന്ന് പറയാൻ പറ്റൂ അങ്ങനത്തെ ഒരു കുറച്ച് കട്ടകളുണ്ട് പിന്നെ അടെ പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുല്ല ഭക്ഷണ ആണെങ്കില് വല്ല ഇപ്പോഴത്തെ കാലത്ത് നല്ല നല്ല ഭക്ഷണ ആണെങ്കല്ലേ കുട്ടികളെല്ലാം പോകവാൻ ഇൻറസ്റ്റ് ഉണ്ടാവും കുറച്ച് പയഞ്ചൻ രീതിയിലുള്ള ഭക്ഷണം പിന്നെ അയിത്തെ ടീച്ചേഴ്സ് ആണെങ്കില് പിന്നെ അങ്ങനെ കൂടുതൽ പ പഠിപ്പിക്കുന്നൊന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ ഇപ്പോൾ നമ്മുടെ നാട്ടില അവസ്ഥ എല്ലായിടത്തും എങ്ങനെയാണന്ന അറിയില്ല
കുട്ടികൾക്ക് കൂടെയും പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ കൂടെയും അതുപോലെ കൊറ പഞ്ചായത്തും ഒക്കെ എല്ലാം ഉണ്ടല്ലോ അതൊക്കെ നമ്മളുടെ നാട്ടില് സജീവകുന്നില്ലേ എന്തുകൊണ്ട അല്ലെങ്കിൽ അതെല്ലാം
അതെന്താന്നറില്ലേ അവരുടെടുത്ത് പോയല്ല അറിയു ഇപ്പൊ ആകെ രണ്ട് മൂന്ന് കുട്ടികളെ അങ്കൻവാടിയിൽ വരുന്നുള്ളൂ കാരണംന്ന് വെച്ചാല് നിലവാരം കുറഞ്ഞോണ്ടല്ലേ വരാത്ത പിന്നെന്ന് വച്ചാല് ഒന്നക്ക് പാട്ട് പാടി കൊടുക്കുക അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കുക ഒന്ന് ചെയ്യുന്നില്ല ടീച്ചർ ഇങ്ങനെ റീൽസ് കണ്ടങ്ങനെ ഇരിക്ക അത്രേ ഉള്ളൂ ഞാന് രണ്ടുവസം കുട്ടിന്റെ കൂടെ പോയിന് അപ്പൊ ഞാൻ കണ്ട അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കാര്യമായിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല ഒന്നല്ലെങ്കില് ദിവസങ്ങളെ പേര് മാസങ്ങ മാസങ്ങളെ പേര് നിറങ്ങളെ പേര് അതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ വെറുതെ ഒരു പാട്ടും കഥല്ലാം പറഞ്ഞ് അങ്ങനെ കുട്ടികളെ അങ്ങനെ കളിക്കുമ്പോ കളിക്കെല്ലാ വീഴല്ലാ മോനെ ചടെല്ലാം മോനെന്ന് പറയുന്നല്ലാണ്ട് വേറന്നില്ലാണ്ട്
ആണോ വേറെ നാട്ടാണ് വേറെ എന്തൊക്കെയാ നട ത് ഇപ്പോ ചെയ്യുന്നുണ്ടാവ ഈ കുട്ടിയെക്കൂടിന് പുറമെ ഗർഭിണികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന പലതും ഉണ്ടാവുന്ന അഹ് എന്തെല്ലാണ്
ആഹ് ഗർഭിണികൾക്കും പിന്നെ ആറു മാസം വരെ എത്തിയ കുട്ടികൾക്കും പിന്നെ എന്തെല്ലോ ആനു ഇത് കൊ ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഉം അതേ ഗോതമ്പ് മുത്ത മുത്താറിയല്ല മറ്റേ ഉഴന്ന് പരിപ്പ് വേറെ എന്തെല്ലോ സാധനങ്ങളില്ലേ അങ്ങനത്തെല്ലാം കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണെ ആയാലും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഇവിടുത്തെ താലൂക്കിൽ അങ്ങനെ കിട്ടുന്നുള്ളൂ പക്ഷേ നമ്മൾ പുറ ത്തുള്ളപ്പുറത്തെ താലൂക്കിലെല്ലാം നേന്ത്രപ്പഴം മുട്ട അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങളെല്ലാം കിട്ട കിട്ടുന്നുണ്ട് ഇവിടെ ഉണങ്ങിയ സാധനേള്ളൂ നല്ല സാധനം ഒന്നുല്ല അങ്ങനെ
അത് എന്തുകൊണ്ടായിരിക്കും അത് കിട്ടാത്തത് സാധാരണ രീതിയില് ഇത് പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മള് വാർഡ് അനുവദിക്കുന്നതല്ല ഭരണകൂടത്തിന്റെ അ താഴെ വരുന്നതല്ലേ അപ്പൊ ശരിക്കും ഇത് എന്തുകൊണ്ടാ-
അത് താലൂക്ക് മാറിയത് കൊണ്ടാകാനാ സാധ്യത നമ്മൾ തളിപ്പറമ്പ് താലൂക്കില് ഇപ്പൊ ഏകദേശം എല്ലായിടത്തും അങ്ങന തന്നെ കിട്ടുന്നത് മറ്റേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ താലൂക്കിലെ ഏകദേശം എല്ലായിടത്തും അങ്ങനെയാണ് ഏഹ് കേട്ടറിവിൽ അങ്ങനെയുള്ളത് പക്ഷെ മുണ്ടേരി പഞ്ചായത്തെല്ലാം മാറിയില്ലേ താലൂക്ക് മാറി കണ്ണൂര് താലൂക്ക് അവിടെ നേന്ത്രപ്പഴം മുട്ട അങ്ങനത്തെ എല്ലാം അവര് വാങ്ങിട്ട് വരുന്നു നമ്മുക്ക് പക്ഷേ ഗോതമ്പൂ ഇതെല്ലെ കിട്ടുന്നു അതില് നുറുക്ക് ഗോതമ്പ് വിട്ടണ്ടേനോ പിന്നെ ഉപ്പ്മാവാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പാണെങ്കില് നുറുക്ക് ഗോതമ്പ് അങ്ങനെ കിട്ടുന്നില്ല മൂവ ഗോതമ്പില്ലേ റേഷൻപൊടിന്ന് കിട്ടന്ന് ആ സാധനം കിട്ടുന്നു
റേഷൻ പൊടിന്ന് ഇപ്പോ ആഴ്ചക്കാണോ കിട്ടുന്നത് മാസത്തിലാണോ അതത് കുടുംബക്കൾക്ക് അങ്ങനെ ഓരോന്നും എങ്ങനെയാ
റേഷൻ പൊടിന്ന് കിട്ടുന്ന വെച്ചാല് നാല് വിഭാഗാന്ന് റേഷൻ കാർഡിലുള്ളത് അപ്പോ മുൻഗണനാ വിഭാഗത്തിലുള്ള രണ്ട് ഇഷ്ടം പോലെ അരി കിട്ടുന്നുണ്ട് നിലവില് അവർക്ക് പിന്നെ ആള് ഉള്ളതിനേക്കാള് കൂടുതല് മറ്റെ മുൻഗണന കാർഡിൽ കിട്ടുന്നുണ്ട് ഇപ്പഴ് ഇ എന്താ കളറ് കാർഡിന്റെ കളറ് പിന്നെ പിങ്ക് കളർ കാർഡില് ഒരാൾക്ക് നാല് കിലോന അങ്ങനെയട്ടും കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് പിന്നെ നീലക്കാർടുള്ളവർക്ക് ഒരു വ്യക്തിക്ക്
അരിയും കാര്യങ്ങളും
അരിയും കാര്യങ്ങളും
ഇപ്പ അരിയും കാര്യങ്ങളെല്ലാം ഈ
കൊടുക്കുന്നതിന് മുൻപെ കോഴിക്ക് കൊടുക്കാനാ
ഇല്ലില്ല ആദ്യം പിന്നെ കേന്ദ്ര സർക്കാരിന്റെ മോദിന്റെ അരി കൂടി കിട്ടില്ലേ ആ സമയത്ത് എല്ലാവരും വേസ്റ്റ് ആക്കലുണ്ടേനോ രണ്ടരിയും കൂടിയാവുമ്പം കുറെ ലോഡ് കണക്കിന് അരിയാവുന്നൊണ്ട് പക്ഷെ ഇപ്പ അങ്ങനെ വേസ്റ്റാക്കാൻ മാത്രം ഒന്നും അരിയില്ല ഇപ്പ അങ്ങനെ ആരും വേസ്റ്റൊന്നും ആക്കുന്നില്ല വേണ എന്തെങ്കിലും വേണ്ടുന്നവർക്ക് അവർക്ക് വേണ്ടെങ്കിൽ വേറെങ്കില ഉപകാരപ്പെടുന്ന അവർക്ക് കൊടുക്കങ്ങ് ചെയ്യും അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ മാസത്തിലായുണ്ട് ഒപ്പറം പോയിട്ട് വാങ്ങും ചെയ്യല്ല പണ്ടല്ലാം ആഴ്ചൊക്കല്ലേ അരി കീട്ടല് ഇപ്പം മാസത്തിലായണ്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് വാങ്ങല്ലോ
ഏ സാധാരണ റഷൻ പിടിന്ന് സാധനം മേടിക്കുന്നുണ്ട് അപ്പൊ അയിന് പുറമെ ഒരുപാട് സാനങ്ങൾ എന്താലും സാധാരണ ഒര് ആര് ആശപിടി കൊടുത്തെനെ പറ്റി എന്തരിക്കും അഭിപ്രായം നല്ലേ എല്ലാ സാന റേഷൻപിടിന്ന് കിട്ടുകന്നെങ്കില്
അതിപ്പോ ഏകദേശം സപ്ലൈക്കൊന്റെ മറ്റേ ഇതില്ലേ മാവലി സ്റ്റോറിന്ന് ഏകദേശം സാനങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ കുറച്ച് കുറച്ച് സബ്സിഡി ടായിറ്റ് അപ്പോ പിന്നെ അയൽന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താം പരമാവധി അത് പോയി വാങ്ങിയ കുറെ ഉപകാര ഉണ്ടാവല്ല അല്ലാണ്ട്റേഷൻപിടിന്ന് മറ്റുള്ള സാനം കൊടുക്കുന്ന് ഈ കാലത്തൊന്നും പ്രതീക്ഷിക്കണ്ട
അത്‌ എങ്ങനെ എല്ലാ എല്ലാരും മേടിക്കാഞ തയ്യാറാവൊ അയിന്റെ ഒരെ ഗുണനിലവാര എത്രത്തൊളാം ഉണ്ടാവും അയിന്റെഎടാക്ക്‌ പുട്ടടിക്കും
അത് എന്തായാലും പൂട്ടടിക്കാണ്ട്ക്കൂല കാരണം ഗുണനിലവാരം ഏറ്റവും കുറഞ്ഞു തന്നെ കൊടുക്കാൻ സാധ്യത പഷെ എന്നാലും എല്ലാരും പരമാവധി പോയിട്ട് വാങ്ങിക്കൂ ഉപയോഗപ്പെടുത്തും വാങ്ങിക്കാണ്ട്ക്കൂല
ഒന്നും അല്ലെങ്കില് വെ ഏ തൂക്കണ്ടാല്ലോ ആ തൂക്കത്തിന് അനുസരിച്ച് കുല്ലെ അല്ലെങ്കിൽ കോയി കൊടുക്കാനാ അല്ലെ ആട്ടിനെ കലക്കി കൊടുക്കാന് നല്ലേ സോ മനിഷന്മാര് തിന്നുന്നെൽ ഏറ്റും ഉപയോഗിക്കാനായിരിക്കൂല്ലേ അല്ലേലെച്ച്ട്ടന്നെ എങ്ങന ഉപയോഗിക്ക
എന്ന് കിട്ടുന്നെ
അങ്ങനവാടി കിട്ടുന്ന അമ് ആ അമൃതം പൊടിയുണ്ട് മൂന്ന് ആറു മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടിക്ക് അവരിപ്പൊ ആ പൊടി ഓണത്തിപ്പൊ ആട്ടിനെല്ലാം കലക്കി കൊടുക്കലെന്ന് അധികം ആൾക്കാരും
ഇപ്പൊ ഇങ്ങനെ തന്നെ മിക്കലും എല്ലാരും ചെയ്യാല്ലേ ഏകദേശം ഒരു ഗുണനിലവാരം നോക്കീട്ട്
അങ്ങനെ അവാനാ സാധ്യത